കേൾക്ക്ണില്ലേ ആഹ് കേൾക്കില്ലേ സുഖായിട്ട് പോണ് എന്തൊക്കെ ഇപ്പൊ സ്കൂളൊക്കെ പൂട്ടി വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ കുട്യോളൊക്കെ
സ്കൂളൊക്കെ പൂട്ടി വീട്ടില് ഇരിക്കാണ് ഇൻക്ക് സ്കൂൾ പൂട്ടിയ മക്കളൊന്നുംല്ലാ
ഒക്കെ വല്യ മക്കളാ
ആ വല്യ മക്കളാ വല്യക്കളാറഞാല് ഓൻ പ്ലസ്ടു പ്ലസ്ടു ആണ് രണ്ട് ബിരുദമ്പാടെ പഠിക്കാന് അങ്ങനെ
പോയതാ ആ ആ റസിലാവൂല്ലേ
കോളേജില് രണ്ട് ബിരുദമ്പാടെ പടി ഉം
ഒ വീട്ടിലൊക്കെ പോയീലെ
ഉം വീട്ടിലൊക്കെ പോയി അങ്ങൊക്കെ കറങ്ങാനും
സ്കൂളൊക്കെ പൂ ഏതായാലും എങ്ങനെ ആയാലും സ്കൂളൊക്കെ പൂട്ടുമ്പോ നമ്മക്കൊന്ന് എല്ലാരും പോണ കാണുമ്പോ കുട്ടികളൊക്കെ വലുതായാലും നമ്മക്കരു പൂതിയൊക്കെ വരൂലേ?
അത് നല്ലൊരു ഇതന്നെയാണ്
ആ എന്തൊക്കെയ ചെയ്ത് ഇങ്ങട്ട്
ചെയ്തു വച്ചാല് രണ്ട മൂന്ന് പ്രാവശ്യം വെള്ളത്തി ചാടാൻ തന്നെ പോയി പൊയെ ചാടാൻ പോയി പൊയെ പോയി കുറ നല്ല വർ എത്രയോ മണിക്കൂറുകളോളം വെള്ളത്തു കിടന്ന് രണ്ടരക്കാണ് കേറിട്ട് ആ അഞ്ചര കഴിഞ്ഞണ് നല്ല നല്ല വെള്ളം എന്തോ ആ നീന്താൻ പഠിക്കാത്തോൽക്കൊക്കെ പഠിക്ക ആ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങും ചെയ്യ പോയേൽ നല്ല സുഖം
ആഴ ഇണ്ടോന്നല്ലേ
ആഴം ഇങ്ങനെ കൂടിക്കൂടി കൂടി പോവാണ് എന്നാലും ന്റെ ഉം ആ കുട്ടികളെ കുട്ട്യാളെ ശ്രദ്ധിക്ക കുട്ടികളൊക്കെ കര അടിൽ ക്കീട്ട് നമ്മള് അങ്ങനെ ആങ്ങളന്റെ കുട്ട്യാളെ ഒക്കെ ചെറുതാണല്ലോ
ആ
ര ഒന്നര വയസ്സായതിനായിട്ടല്ലേ അതൊക്കെ അതും മറ്റത് മൂന്ന് വയസ്സായത് ഓലൊക്കെ കരെലിങ്ങനെ നിർത്തി നിർത്തീട്ട് ഓലന്നെ അവിടെങ്ങനെ കളിക്കും പ്പ നമ്മളങ്ങനെ ശ്രദ്ധിക്കയും ചെയ്യും പിന്നെ ഒല എടുത്ത് വെള്ളത്തിനടുക്ക്ഇറങ്ങി ചെയ്ത് നമ്മളിങ്ങനെ വെള്ള ഏഹ് നീന്തൊക്കെ ചെറുപ്പത്തില് പഠിച്ചതാ ഞാനും മ ക്ക്ളൊക്കെ പഠിച്ചുന്നെ പക്ഷേ ഇവിടം ഭർത്താവിന് വി ട്ടില്ലാവർക്കും അറിയില്ല ലെ പെങ്ങമാർക്കൊന്നും അറിയില്ല
അറിയില്ലല്ലേ
ക്കൊന്നും വല്ല കയസിലാവും അതാ രസേ വല്യ ന ത്തൂനെ കല്യാണം കഴിച്ചത് പിന്നെ പൊഴെന്റെ വക്കെത്ത്ക്കാണ് ഓക്ക് നീ ന്തം തന്നെ അറി ലോ പാെഴേക്കെർങ്ങാൻ തന്നെ പേട്യാ ഓളെ കടവും തന്നെ അല്ല ചെല കടവങ്ങനേണല്ലോ
ആഴണ്ടാവും
ആയണ്ടാവും അത് ഞങ്ങള് ചാടാൻ പോയ അവ്ടിം അങ്ങൻതന്നെട്ടോ ഞമ്മള് നിക്ക്ണ ഈ ഭാഗം ആഴല്ല മറ്റേ ഭാഗം നല്ല വെള്ളാ ണ് ന്ന്ട്ട് മോനെ അങ്ങട്ടും ഇങ്ങട്ടും പൊഴ അക്കര നീന്തി പേട്യാ കട്ടോ ന്തോര് പേടിന്നോ
ഇപ്പൊ എല്ലാരും കാൺണ് ണ്ട് എല്ലാരെ വീഡിയോസ് ല്ങ്ങനെ കാൺണ് ണ്ട് ഇങ്ങനാ ഒ പോണത് ചാടാൻ പോണത് ചൂടാ ത് അപ്പൊ പിന്നെ നല്ല ട്രിപ്പ് പോണേനാട്ടിലും പൊർത്ത്ക്കാെട്ക്കേം പോണാട്ടീലൊക്കെ നല്ലത് ഞ
പോയാ മതിനി അർഞ്ഞ അവിടെല്ലേ അമ്മക്കറിലല്ലോ അമ് മ്മളെ നാടല്ലേ ഞങ്ങളെ നാടല്ലല്ലോ ഞങ്ങള് നമ്മള് വേറെ നാട്ടിന്ന് വേറെ നാട്ടിക്ക് പോവല്ലേ വേറ നാട്ട്ക്ക് അപ്പൊ പിന്നെ അപ്പോല് പർഞ്ഞ് ഇങ്ങള് ഒരു നാല് മണിക്ക് മണല് കോര്ണത് തോ ഉം അതൊക്കെ കണ്ടല്ല വൈബ് നല്ല രസായിട്ട നിങ്ങളെല്ലാം ചെയ്യറ്റ വിന ഒര അമ്മായി ഉണ്ടായിന് അമ്മായി ആ അവിറ്റാ ഇവിടെ കൊറേ കാ കാക്കകൾ കുളിക്കാൻ വരുന്നത് നമ്മളി ങ്ങോട്ട് ഒഴിയുമ്പോൾ തന്നെ എത്ര കാക്കകളാണ്‌ ഓ വന്ന് കുളിക്ക കിണറ്റിന്നോ
ഉ അതിങ്ങക്ക് ചൂടുണ്ടാവും
ഉം എന്ത് രസമാ അതൊക്കെ കാണാനും ഞമ്മൾ ഇങ്ങട്ട് മാറിയ ഓല നമ്മള് കൊറച്ച അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നീന്തി ഇങ്ങനെ മാറിപ്പോയാ നമ്മളിങ്ങോട്ട് ആ സ്ഥലത്തേക്ക് കാക്ക വരുന്നുള്ളൂട്ടോ അതാ തീരെ വെള്ളമില്ലാത്തെ
ആഹ തോന്ന വെള്ളല്ലും എടുത്ത കേയറിണില്ല
മ് മ്മ് എന്നിട്ട് കുളി പൂവ കാക്കകൾ എന്നിട്ട് ഇവര് കാക്കന്റെ ശബ്ദം ഉണ്ടാക്കി കാക്കന്റെ ശബ്ദം ഉണ്ടാക്കി അപ്പൊ എവിടുന്നൊക്കെയോ കാക്കകള് പറന്ന് വന്നു വന്നിട്ടു എ ന്ത് രസമ ക
ഞമ്മള് വ ച്ചുണ്ടാക്കണ അനുസരിച്ച് വരിയാ
ആഹ് അതിനൊക്കെ എന്റെ അ്മായി സൂപ്പറാണ് എനിക് എന്റെ അമ്മായി പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്യണ ആ അങ്ങനെ വർക്ക് ചെയ്യണഒരു അമ്മായിഉ ണ്ട് അമ്മായി എ ൻ്റെ വലിയ ആങ്ങളെയ ഓ ര് രണ്ടാളും കൂടെ ഒരുമിച്ചാൽ പിന്നെ പറയണ്ടല്ലോ
ആ എല്ലാരും പിന്നെ എന്താ ഞാൻ ഇ ഇ തൊക്കെ ഇങ്ങനെ കാണുമ്പം ഞാനിപ്പോ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ എപ്പഴും ഇ വിടെ അങ്ങനെ ഇരിക്കയാണ് ഇപ്പ ഇ തൊക്കെ കാണുമ്പോ അങ്ങനെ പൂതിയുണ്ട് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ കാണും പിന്നെ എനി ക്ക്ും ഒരു പേടിയുണ്ട് കാരണം എന്ത വെച്ചാല് ഇങ്ങനെയൊക്കെ നീന്ത ഇൻക്രീ ആായി
ആഹ് അങ്ങനാവുമ്പം ക്ഷെ അങ്ങൻത്തോൽക്കും പ ഉം ഉം
ഉം നീ എന്താ നക്ക പിന്നെ കുട്ടികളൊക്കെ ഇപ്പൊ അങ്ങനെ നമ്മള് കൊറേ ന്യൂസുകളൊക്കെ കേൾക്ക്ണ ഒക്കെ കൊറേ താഴെള്ള സ്ഥലത്ത്ക്കൊന്നും പോവര്ത് കുട്ടിയള്ളൊക്കെ കൊണ്ടു പോകുമ്പൊളേ
ഇല്ല അയ്ന് ഞമ്മള് ഞങ്ങളിങ്ങനെ ഞമ്മള് ഇന്താക്കിയാൽ കഴുത്തറ്റം മുങ്ങ് ണരെ ഞങ്ങൾ നീന്തറിണോലും കഴുത്തിൻ്റെ കഴുത്തിൻ്റെ കീ പോട്ട് കില്ലോട്ത്ത്ക്ക് ഞങ്ങളാരും പോയിട്ടില്ല അയ്നെന്നെണ്ട് നല്ല സ്ഥലം പരന്ന സ്ഥലല്ലേ പൊഴ ഞമ്മള് ചെല വയ് ചെല പോഴലൊന്നും വെള്ളം കാണില്ല പക്ഷെ ഇവിടെ എനിക്കൊണ്ണതേ ചാലിയാറല്ലേ ആ കവണക്കല്ലേ ആ ഷട്ടറ് താത്തിയിട്ട അവിടെ എന്തോ കെ അണ കെട്ടിട്ടോ അങ്ങനെ എന്തോ ആണ് നല്ല വെള്ളണ്ട്. നല്ല വെള്ളം വെള്ളം ഒഴുകണില്ല. ഒഴുകി പോണ പേ ടില്ല. അങ്ങനെ നല്ല വെള്ളം ഞങ്ങൾ എന്നിട്ട് നല്ല എൻജോയ്മെന്റ് മാ മാങ്ങ കൊണ്ടു പോയി വെള്ളത്തില് ആഹ് ആഹ് മാങ്ങ മാങ്ങ ഉ പ്പും മുളകും ഒക്കെ വെളിച്ചെണ്ണേക്കാ ക്കിട്ട് അങ്ങനെ കഴിച്ച് പഴ്ത്തത് കഴിച് ബാ പച്ച കഴിച്ചു അങ്ങനെയൊക്കെ കഴിച്ചു.
എല്ലാരയും ഒരുമിച്ച് കിട്ടോ പോവാന്?
ആ
എല്ലാ
എല്ലാരിം ഒരുമിച്ച് കിട്ടും പോവാന് ആ എല്ലാരിം ഒരുമിച്ച് കി ട്ടി അയിന് അങ്ങനെയല്ല ന്ന് പിന്നെയാ ആങ്ങളിം കുട്ട്യേളും ആൺകുട്ട്യാളൊക്കപാടെ ഓല് ചെക്കന്മാരെ കൂടെ പോയി അപ്പൊവര് ആ അതിന്റെ മുന്നേ ര രണ്ട്റാഷ്യം പോയപ്പൊ ഇവരൊക്കപ്പാടെ പോയി ഒരുമിച്ച് പോയ പ്പന്നെ വിളിച്ചിരുന്നു അന്നിന്ക്കാണെങ്കി കൈ യ്യിനും വയ്യ കാലിനും വയ്യ അപ്പെന്ക്ക് നടക്കാൻ വയ്യാന്നറ്ഞ്ഞാണ്ട് ഞാന് വേഗം കയ്യോണ്ട് തൊഴയണ്ടെ നീന്തണെങ്കില് അപ്പൊ അത് പ ന്നാണ്ട് ഞാന് ഒഴിവായിനി അയില് ഇവല് പോയപ്പൊ ഇനിക്ക് ഭയങ്ക ങ്ങനെ അയില് പിന്നെ അമ്മായിന്റെ മോള്ണ്ട് ഓളെ വിളിച്ച് അമ്മായിണ്ട് അമ്മായി അവിടെത്തന്നേണ് ചെങ്ങര ഇന്റെ അതാ ഇന്റെ വീട്ടില് വീട്ടിലെന്നേണ് ഉം അവിടെ തന്നെയാണ് ഇള്ളത് അപ്പം അങ്ങനെ വരും ആ അങ്ങനെ പോവല്ലേറഞ്ഞ് ഞങ്ങളൊര് വണ്ടിക്ക് പോയി നാത്തൂമാരും അപ്പൊ പോകാത്ത കു കുട്ടികളും ഞങ്ങളും അങ്ങനെന്ന്പോയി ഇന്ന്ട്ട് പിന്നെ ഈ പീടേക്കല്ണ്ടല്ലോ നമ്മളൊതു മഞ്ഞ കറള് നമ്മള് ചെറുപ്പത്തില്ൽ കൊടല് കൊടലറിം തില്ലോ അങ്ങൻത്തത് ഇതൊക്കെ ഒക്കെ വാങ്ങി അങ്ങനെ പോയി അങ്ങനെ നല്ല ല്ല നൊസ്റ്റാ കിട്ടിംചെയ്ന്നു നല്ല പഴയ വയല് പണ്ടത്തെ അ ആ ന അഅതാണ് കിട്ടി പണ്ടൊ ക്ക്യർഞ്ഞാ ഞാന് ചെറുപ്പത്തിൽ ഇന്റെമ്മാന്റെ വീട്ട് പോവുമ്പോ അവ്ടെ പൊഴെണ്ട്
ആഹ അങ്ങനെ അവുട്ന്ന് പഠിച്ചിട്ടുണ്ടാവൂലേ
ചാടി പഠിച്ചിട്ടുണ്ട് പിന്ന ഞ ങ്ങള വീട്ടൻ്റെ പടിക്ക കൂടെ തോടുംണ്ടല്ലോ ഇപ്പോഴൊന്നിട്ട് ആ തോട്ടി ൽ വെള്ളല്ല ട്ടോ പണ്ടൊക്കെ ഞ അന്നൊക്കെന്നറന്നാല് ഇപ്പ് ഇപ്പോത്തെ കാലത്ത് ഈപ്പോ തോടിൻ്റെ വക്ക് കെട്ടിക്കഴിഞ്ഞോ എന്നാൽ വെള്ളല്ല അതൊക്കെ അന്ന് ഉം വെള്ളം മഴ പെയ്ത് ആ ആ ആ ഞങ്ങളക്കെ തോട്ടിലൊക്കെ വേനൽ അവസാനം വരെ വള്ളത്തില് തോട്ടില് കുഴി കുത്തീട്ട് അങ്ങനെ വെള്ളം ഇണ്ടായി ഇന്ന് കരിങ്കല്ലും പടവാണ് വന്നതോട് കൂടി തോടിന്റെ വ വെള്ളാണ് പോയി ഭംഗിയാണ് പോയി ബ മറ്റേതാ കൈതെം മറ്റെ ആ അതൊക്കെ ങ്ങനെ ആ കരേല് കരേല് ണ്ടായിട്ട്
ആ അത് വേറെ രസ അതുപോലെ വേറെ സാധനംണ്ടല്ലോ അ---പോലെ അങ്ങനത്തെ ഒരു സൈസ് ഉണ്ടല്ലോ തായിട്ട് ഇങ്ങനെ പൂവൊക്കെ ഇടോ ഇണ്ടോ
ന്തോരെല അതും ഉം ഇപ്പ അതൊന്നും കാ ഇപ്പ രണ്ട് സൈഡും കെട്ടി തോടായിട്ട് ഇനിയിപ്പ എന്തെങ്കിലും ഒരു കു------ള് വീണ് കഴിഞ്ഞാലും രക്ഷപ്പെ പെട ഒരു മാർഗ്ഗൊല്ല അതങ്ങന കണ്ടില്ലെങ്കി അങ്ങനെ
അങ്ങോട്ട് പോവും അതാ ഞാൻ പറഞ്ഞെതെ ഇപ്പൊ ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് വെള്ളം മതി കുട്ടിക ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കലും സംഭവിക്കാനും തല കുത്തി മറിഞ് വീണു എന്നൊക്കെ
അയിനുള്ള അയിനുള്ള ശ്രദ്ധൊക്കെ ഞങ്ങൾ വെച്ചട്ട് തന്നെ ഞങ്ങൾ പോയ ഞങ്ങളെ കുട്ടിയള ഞങ്ങ ഇനിപ്പോ എത്ര പ്രാവശ്യം പോയി നാലഞ്ച് പ്രാവശ്യ ആയില്ലേ പോലോടക്കി
ആ അത് ശ്രദ്ധിച്ചാൽമതിന്നള്ളൂ ഇല്ലാതെ വേറെ എടിക്കക്കെങ്കിലൊക്കെ പിന്നെ അല്ലെങ്കിൽ പോകയാണെങ്കിൽ ഇപ്പ ഈ സമയത്ത് പോകാൻ പറ്റിയ ഊട്ടി എന്നാ കൊ ച്ച്
ഊട്ടിക്ക് പോവാര്ന്നു ഒരുങ്ങി ഞങ്ങള് അപ്പം അപ്പൊ അത് എല്ലാരും പാടം കിട്ട് സെറ്റ് ആയിട്ടില്ല സെറ്റായ നോക്കണം ന്നുണ്ട് മ് മ് ആ പിന്നെ ഭക്ഷണം അവിടെ ഇപ്പം ഈ ഗ്യാ--സിൻ്റെ പരിമിതി കൊണ്ട് ഭക്ഷണം കിട്ടാനും പ്രയാസംണ്ട്ന്ന് പറയുനോലുണ്ട് പോയോരൊക്കെ അവിടെ ങ്ങളൊക്കെ പറയണ്ട് ഉണക്ക---ത്താ ഉണക്ക പി ത്തിന്റെ ചപ്പാത്തിയും അങ്ങനെ തന്നെ കിട്ടാനും അതന്നെ കിട്ടാനില്ലാന്നൊക്കെ പറയണ്ണ്ണ്ട്
ആ നമ്മളിണ്ടാക്കി കൊണ്ടാ മതി ഇവിടന്ന് ഓർഡർ ഇണ്ടാക്കി കൊണ്ടാ മതി കൊറച്ചാൾക്കാരൊ ക്കെണെ നമുക്ക് വീട്ടീന്ന് വെച്ചുണ്ടാവാ കൊറേ ആൾ ആൾക്കാർണ്ടാവാൻ പറ്റൂലല്ലോ
അപ്പൊ പിന്നെ നമ്മള് ഭക്ഷണം ഫ് ബ അമ്മള് ഭക്ഷണം ഇണ്ടാ ‌ക്കി പോയാല് അയിന് അയിനും തന്നെ എൻജോയ്മെന്റ് ചെയ്യാൻ കഴിയൂലാ അപ്പോ പിന്നെ ഭക്ഷണം ഇണ്ടാക്കാൻ നിക്കേണ്ടി വരും അപ്പ അതും
ആ അത് ശരിയാ അല്ല നേരത്തെ കാലത്തേക്കെ ഇണ്ടാക്കി വെച്ചിട്ട് ബിരിയാണിയൊക്കെ ഇണ്ടാക്കി വെച്ചിട്ട് ചെമ്പാക്കി അങ്ങനെ കൊണ്ട് പോവാ എൽ ഫുള്ള് കൊണ്ടോവാന്നും പറ്റൂല കൊറച്ചൊക്കെ കൊണ്ടോവാ പിന്നെപ്പോ നമ്മളവിടെ സ്റ്റേ ചെയ്യാണെങ്കി അതൊന്നും നടക്കൂലാ
ചെയ്യണംന്നാ പറഞ്ഞെന്നെങ്കിലെ കാണാൻ പറ്റുള്ളൂന്നൊക്കെ
ഉം ആഹ് ജ് എല്ലാരൂ ട്ടി പോവാ പോവാ പോരാ അത്രേയുള്ളൂ പക്ഷേ ഊട്ടീലെന്നു പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങള് കാണാൻണ്ട്
ഇം അതന്നെ അതന്നെ
ആ നമ്മള് കാണാത്ത എല്ലാരും കോമൺ ആയിട്ട് പോവാത്ത കൊറേ സ്ഥലങ്ങളുണ്ട് ഊട്ടീല് അവിടേക്ക പോണം പക്ഷെ ഇപ്പത്തെ ഇങ്ങനെ ഈവെ ഈ അവധിക്കാലാവുമ്പോളേ എല്ലാരും എല്ലോടൊത്തും ഇങ്ങനെ പോവല്ലേ പിന്നീ ചൂട് ഭയങ്കരാണല്ലോ ഇപ്പളക്കെ നല്ല ചൂടല്ലേ ഒരു രക്ഷയില്ല
ടില്ല അവിടെ നല്ല ചൂടാ.
ആ
ന്റെ വീട്ടില് നല്ല ചൂടാ ഉ ഇവിടെ തെങ്ങും തോട്ടത്തിലായി. വല്യൊരു ചൂടില്ല എന്നാ പിന്നെന്താ ന്നാ ശരി.